ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഫുഡ്‌ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ ഇപ്പൊ അങ്ങോട്ട് കഴിച്ചിട്ട് ഇരിക്കുന്നു അവിടോ
ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിലില്ലേ പുറത്താണേ
എന്താ പറ്റി ജോലിക്ക് ഇറങ്ങിയതാന്നോ അതോ
അല്ല ജോലിക്കിറങ്ങിയല്ല ഒരു പനിയോ ഒരു വയറ് വേദനയും അതിന്
ഓ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാനറങ്ങിയാന്നോ ഉം എന്നിട്ട് ഡോക്ടറിനെ കണ്ടോ എന്താ പറഞ്ഞ്
കൊഴപ്പൊന്നുല്ല ങ്ങ അ
സാധാ എന്തേലും ആയിരിക്കും അല്ലെ
ഉം അതെ രണ്ടീസം അയിക്കള് തൊട്ത്തീട്ട് ഇല്ല്യ അപ്പോത്തിനും ഞാന് ഞങ്ങള സ്റ്റൗവ് കേടന്നിരുന്നേ ഗ്യാസിന്റെ അപ്പൊ അതു നേരാക്കാൻ വേണ്ടിട്ട് ട്ട്
ഓ അങ്ങനെ കേറിയ എന്താ പറ്റി സ്റ്റൗവിന്
സ്റ്റൗവ് അയിന്റെ വർണറ് ഇൻ്റെ ഉള്ളി കൂടെ കത്
ആന്നോ മാറാനാണോ
മാറിയിട്ടില്ല്യ അത് നെ നേരാക്കി
ആന്നോ ഓ അയിന്റെ സൈഡി കൂടെ തീ കേറി വരുന്നോ ആഹ് ആ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഒണ്ടായിരുന്നു ഉം പിന്നെ എന്തോ പൈപ്പിന്റെ എന്തോ ലൂസോ അങ്ങനെ എന്തോ ആയ്ര്ന്ന് പിന്നെ അത് കറക്റ്റ് ആക്കിയപ്പം പിന്നെ ഓക്കെ ആയി ഉം ഇനി എപ്പഴാ വീട്ടിലോട്ട്
വീട്ടില് പോവന്നെയാണ്
ഉം എങ്ങനെ എറങ്ങി
വണ്ടിയുണ്ട്
ആഹ് കാറാണോ അതോ ബൈക്കോ
ആഹ് കാറന്നെ ആഹ് ഹസ്ബൻ്റ് ഇണ്ട് ഇവിടെ കൂടെ ഇണ്ടേ
മക്കളെക്കെ പോയോ പഠിക്കാന് ഉം ആ ഇവിടത്താളും പോയേക്കുവ ആണല്ലേ ഓ ആ വൈകിട്ടത്തേന് മുമ്പ് എത്ര മണിക്ക് വരും
ഇന്ന് നേരം വൈകി വിടണിക്കാരം
ആഹ് ആഹ് ആ ശെരിയാ ഉം ആദ്യത്തോ സം ഇച്ചിരി നേരത്തെ
ആഹ് ഞാൻ കൊണ്ട് രാൻപോവ പിന്നെ സ്കൂൾ ബസ് എറങ്ങയിട്ട് അവിട്ന്ന് ഇങ്ങട് കൊണ്ടെരുവാൻ വേണ്ടി വിളിക്കാൻ
ഓ അങ്ങനെം പോണം ഉം
ഒറ്റക്കാവ്മം എല്ലാരും മൂന്നാള് ഉ
ഓ ഓ ആപ് ഇപ്പ ചേർത്തയാന്നോ
എല്ലാ എൽ കെ ജി യു കെ ജിയും കയ്ഞ്ഞ് ക്ക്ണ് അത് വേറെ സ്
ആഹ് ഓ ഓ ഇപ്പം മൂന്ന് പേരും കൂടെ ഒരുമിച്ചായി അന്നരം അന്നിട്ട് രാവിലെ നല്ലൊരു ഓട്ടം ആയിരിക്കുവല്ലോ
ആഹ് രാവിലെ നല്ലൊരു ഓട്ടം തന്നേണ് ഇവരെടേൽ ഒന്നും കെടുക്കാൻ പറ്റ് റ്റൂല അതന്നെ ഡോക്ടറെ തെരഞ്ഞ് പോയിതോ? ട്ര് അപ്പൊ ഡോക്ടറിഞ്ഞ് യൂറീന് ടെസ് ചെയ്യണം ന്ന അപ്പ പിന്നെ ഞാൻ നോക്ക ട്ടെ ന്ന് പറഞ്ഞ് പോന്ന് അപ്പൊ ഇന്ന്പ്പോ നോക്കിയപ്പോ ഉം ഇന്ന് നോക്കിയപ്പം നല്ലം കളർ കളർ ഇല്ല്യ അപ്പൊ പിന്നെ വെറുതെ ടെസ്റ്റ് ചെയ്യേണ്ടാന്നാറഞ്ഞു ഡോ രണ്ടീസം കുടിച്ചു നോക്കി ന്നട്ട് സുഖ ല്ല്യാന്നുണ്ടെങ്കില് വയറിന്റെ ഡോക്ടറെ കാണി
ആ ആ ഇപ്പൊ രണ്ടു ഊസായി
ആ ഭക്ഷണത്തിന്റെ എന്താണാവോ പിന്നെ ഒരു പനിം വന്നെയ്
ഓ അന്നേരം അതിന്റെ യെക്കെ ആയിരിക്കും എന്നാ ഉം ഉം നമുക്ക് സ്ത്രീകൾക്ക് ഈ വയറു വേദനെക്കെ വന്നാ ശ്രദ്ധിക്കണം എന്തിന്റെയാന്ന് പറയാൻ പറ്റ ഇല്ല ഉം വീട്ടിലെല്ലാം ആയിരിക്കുവാന്നോ
ഇല്ല്യ ചോറെന്നെ വെച്ചിട്ടൊ ചോറ് ഒരു ക റിം തന്നേ ഉണ്ടാക്കിയിട്ടുള്ളു.
ആ ആ ഉം ഉം ഇവിടെയും ചോറും ഉം ചെന്നിട്ട് ഇനിയിപ്പം സമയം പോവല്ലോ ഇപ്പ
മൊട്ട എന്തെങ്കിലും പൊരിക്കണം
ആ എന്തേലും തട്ടിക്കൂട്ട ഉം മക്കള് വരുമ്പോ അന്നേരം ഇനി എന്തേലും ഉണ്ടാക്കണ്ടേ. അതോ
ആ ഇല്ല അവര് വരുമ്പോ എന്തെങ്കും ഉണ്ടാക്കണം അല്ലെങ്കിൽ ബേ അധികം ബേ ക്കറിയാണ് മക്കൾക്ക് ഇഷ്ടം.
ആ അന്നാ അതെ എല്ലായിടത്തും അതക്കെ തന്നെ ഉം നമ്മ നമ്മളെന്തങ്കിലും ഉണ്ടാക്ക വെച്ചാലും ചോദിക്കും ഇതേ ഉ
ആ അതേ ഉള്ളൂ അവർക്ക് അപ്പ അത് ബേക്കറിന്നേ കിട്ടണം. അത് കി ട്ടിയാൽ അവർക്ക്
അന്ന ആ ന്ന ന്ന ന്നാലേ ഓർക്കൊരു പൂർണത വരത്തുള്ളൂ പിന്നെ അവ്ടുന്ന് ഒരുപാട് ദൂരൊവുണ്ടൊ വീട്ടിലോട്ട് ആഹ് ആഹ് അന്നേരം പ്പം പ്പ അതാന്നും പര് ഞ്ഞങ്ങ് ചെല്ലുവല്ലോ ഉം ആ എവിടെങ്കിലും പോയിട്ട് വന്നെന്റെ റെസ്റ്റ് ഇല്ല ല്ലയോ
ഇല്ലല്ല പ്രശ്നൊന്നു ല്ല്യ
ഇത് തന്നെ വരു ഞാന് ഇത് തന്നെ എങ്ങോട്ടെലും പോയ്ക്കാന്ന പണ്ട് കുഞ്ഞിനെക്കെ വീട്ടീല് എവ്ടേലും പോയിട്ട് വന്നാ എവിടേലും കേറിയങ്ങ് കെടക്കു ന്ന് പ്പ നടക്കത്തില്ല
ഉം നെ ഒറ്റക്കാവും ആ ഒറ്റക്കാ ആവുമ്പോ ന്നും നടക്കൂല
ഉം പിന്നെ വീട്ടി വേറെ ആ മ തർലോ അങ്ങന ആരു ഇല്ലേ
ഇല്ല്യ ഞങ്ങള് ഒറ്റക്കാ ആ ഇല്ല്യ
ഉം ന്ന അന്നെരം ജോലിഫാരം മൊത്തം ഉം ഒറ്റയ്ക്കാ ഹഹ ന്ന് മഴയൊന്നു ല്ലായിര്ന്ന്
ഇല്ല ന്ന് രാവിലെ മഴ ണ്ടായിര്ന്നു നല്ല മഴെരുന്നു ഞങ്ങള് തേപ്പെര്ണ്ടായിരുന്നു മു റ്റം മതില് കെട്ടീട്ട്ണ്ടേ അപ്പൊ അവരോട്ന്ന് വെര്ണ്ടാന്ന ന്ന് മഴ ആത
ഉം ആം ആ അതർഞ്ഞെ അവരോട് വെര വേണ്ടാന്ന് പറഞ്ഞു
ആ അവരോട് വരണ്ടാന്ന് പറഞ്ഞീന്ന്
ഇനീ അവരോട് വരാം പറയുമ്പോ ഉടനെ മഴ വരേം ചെയ്യും. ഉം ഉം ഉം. ഇവിടെ ഇങ്ങനെ എടക്കെടക്ക് വന്ന് പെയ്യു പിന്നെ പിന്നേ വരും പിന്നേം പോവും അങ്ങന ഉം പ്പൊ വെയ്ലായ്ക്ക്ണ് പ്പൊ
ആഇപ്പൊ നല്ല വെയിലാണ് ഇവിടെ. എന്താ വെയില്ന്നറിയൊ
ഹ് ഹ് പിന്നെഹ്
വേറെ എങ്ങനെയ പോണ് എന്താ ഫുഡ് ണ്ടാക്കി
ഫുഡ് ഇന്നും ഇന്നലെ രാത്രി ഹസ്ബൻഡ് വന്ന പ്പം മീനും വാങിചോണ്ട വന്നേ... അത് രാവിലെ കറിയും വെച്ച്, പിന്നെ മുരിങ്ങയില അയ്യ മുരിങ്ങയില ഉണ്ടായിരുന്നു. അത് പിച്ചി തോരനും വെച്ച് ഇന്ന് അതേ വെച്ചോള്ളു. പിന്നെ മോൾക്ക് ഉ സ്കൂളി കൊണ്ടുപോവാൻ മൊട്ട പൊരി മൊട്ടേം കൂടെ പൊരിച്ചു കൊടുത്തൂ
ആ ആ
അങ്ങനെ ഇന്ന ത്ത് ഓരോന്നൊക്കെ തട്ടിക്കൂട്ടി അവള് രണ്ടിലാ..
ഒരു മോന കൊണ്ട്, അവനൊറക്കവാ ഇപ്പൊ
ഏ എന്താ പ്രായം?
രണ്ട് വയസ്സ്. ആ ഉം അവിടോം മൂന്നാൾക്കുഎത്ര പ്രായൊക്കെ എങ്ങനെയാണ്?
ഒരാള് ഏഴിലാണ്. ഒരാളാറില്, ഒരാള് ര ഒന്നില്.
ആഹ് ഹ
പതിമൂന്ന്, പതിനൊന്ന് ആറ്
ആറ് ഉം മൂന്ന് പേരും കൂടെ മേളം ആയിരുന്നാരി
ആ മേള ആയൊടത്തൊണ്ട് ഇപ്പൊ ഒരാള് കയ്യില് എടുത്തിട്ട്
ആണാ ഓ മേളം ആയിര്ന്ന് ആര്ന്നു ഓ വേദനയായിരുന്നാ
ആ പെരുന്നാളിന്റെ തലേ ദിവസാണ്
റ്റ് സമയത്താ
ആ കര
ഉം അതിനൊക്കെ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നി ടൈം നോക്കിയവരങ്ങു ഒപ്പിച്ചു എടുക്കാൻ
ആഹ് ഞാൻ അപ്പ അങ്ങോട്ട് തറവാട്ട്ക്ക് പറഞ്ഞയച്ചതാണ് ഒന്ന് പോയി ഇങ്ങട്ട് എളു കൊണ്ട് വാ എന്നും പറഞ്ഞും കൊണ്ട്
ആഹ് അന്നല് അമ്മാതിരി പണിയ ഒപ്പിച്ചോണ്ടാ വന്നേ
തറവാട്ടക്കെ പോയിട്ട് പിന്നെ അവിടുന്ന് കാണില്ല അപ്പൊ അമ്മ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഫോണെടുത്തു അപ്പൊ പറഞ്ഞിട്ട് കയ്യ് കേടന്ന് സൈക്കിൾ മേന്ന് വീണതാന്നു പറഞ്ഞു ഞാൻ അങ്ങനെ കൊടു കൊണ്ട് പോയി എക്സറേ എടുത്ത് അപ്പ അതില് കുഴപ്പമൊന്നുമില്ലന്നാ പറ പിന്നെ മുറി അഴിക്കണമല്ലോ അപ്പൊ അത് സ്റ്റിച്ച് ഇടണം എന്ന് അപ്പൊ അപ്പൊ നാളെ കൊണ്ട് പോയിട്ട് സ്റ്റിച്ചു എടുക്കുവാ
ഓ ഓ ഇനി സ്റ്റിച്ച് എടുക്കണം അല്ലേ എത്രണ്ണം ഉണ്ട് സ്റ്റിച്ച് ആ അങ്ങനെയുള്ളല്ലേ അപ്പൊ പെട്ടെന്ന് പറിച്ച് പറിച്ചു ഇങ്ങ് എടുക്കും
അത് അത് ധരിപ്പികൂല്ല ഈ കടലെ അത് എടുക്കുമ്പോ
ആഹ് എടുക്കുമ്പോ ചെറിയൊരു വേദനയുണ്ട് ഉം കുട്ടികളല്ലേ അന്നേരം അവര് ഇച്ചിരി കൂടെ വേദന കാണിക്കു ഉം എവിടാ ഹോസ്പിറ്റൽ അടുത്ത ഹോസ്പിറ്റല ഉണ്ടോ
ആ അടുത്ത ഹോസ്പിറ്റലുണ്ട്
ഉം
ഹോസ്പിറ്റല തന്നെല്ല ആ ഇപ്പൊ ഹോസ്പിറ്റല തന്നല്ല കാര്യമായിക്ക ഉണ്ടോ എല്ലോടത്തും എടുത്തൊക്കെ എവിടെ പോയാല ഹോസ്പിറ്റൽ പോയല്
ഉം പിന്നെ
പിന്നെ പോണ
ഇനി രാത്രിയിലകത്ത എങ്ങനെ അത്താഴൊക്കെ ഉച്ചക്ക്ക്ക തന്നൊക്കെയാന്നോ
ആ അതങ്ങനെ തന്നെ കഴിച്ചെ
അങ്ങനൊക്കെന്നെ ഉച്ചക്കള്ള തന്നെ രാത്ും കഴിച്ചാ മതി പ്രത്യേകം ഉണ്ടാക്കാനൊന്നും വയ്യ ഉ പിന്ന രാവിലെയൊക്കെ എത്ര മണിയാവുമ്പോൾ
ആ അവര് അങ്ങനൊന്നുംല്ല നേരത്തെ ചിലപ്പോ നീ പ്പം നേരത്തെ
ഉം കടക്കുന്നന്ന അനുസരിച്ചിരിക്കും ആ എട്ടരയ്ക്ക് ഇവിടെ എട്ടരക്ക ആ വരണ ഉ
എത്രയാകുമ്പോത്തിനന് ബസ് വരവാ അപ്പൊ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കണവരെ
ആ ആ
സംഭം ഞങ്ങങ്ങള് വീട്ട്ക്ക് വരൂല വണ്ടിയ പിന്നെ ഓട്രഷക്കെ വരുള്ളു വീട്ടക്ക് അവിടെ എട്രക്ക് ബസ് ഉ
പ്പ ഉണ്ടാക്കി അതി്റെയുംൂ ടൈം മാനജ് ചെയ്യണ പറം
ഉം അപ്പൊ അത് റെലുണ്ട് റെയില് കടന്നിട്ടാണ് റോഡ് ആ അത് ആപോണോ ഞാൻ അല്ലെങ്കിലും ഇളച്ച പോ അപ്പൊ അവരുണ്ടായത് കാരണം
ആ ആ ഉം
അഞ്ചാള ഇണ്ട് പടു ആ് പോണേ
ആ ആ
ഞ ഇടുത്തെ മൂന്നാളുണ്ട് പിന്നെ ത തറവാട്ടിങ്ങന്ന് രണ്ടാളുണ്ട്
ഓ ഓ എല്ലാരും കൂടെ ഒരുമിച്ചരു മേളമായിട്ടാ പോന്നേത് ഹ് ഹ്
മണ്ടോയ് ന്നലെ മണ്ടിക്കണ്ന്ന് റഞ് റോഡ് മുറിഞ് ക്കും മാണേ റെയിലും മുറിഞ്ഞടുക്ക്മ്മാണെ
ഉം പിന്നെ ഇറങ്ങ കഴിഞ്ഞോ അവിട്ത്തെ കഴിഞ്ഞോ കടേലെ
കടേത്തെ കഴിഞ്ഞ് എപ്പം പമ്പിലെത്തി എണ്ണടിക്കാൻ വേണ്ടിട്ട്
ആ ആ ആ ഉം ആ എന്നാ പിന്നെ ശെരിന്ന
ഓ
ആ ശെരി